ഹലോ എന്തൊക്ക് ക്കണ്ട് വിശേഷം എന്തൊക്കെണ്ട് വിശേഷം ഓ
അതെ കനത്ത മഴയാണിപ്പോ ഇന്ന് തോർന്നിട്ടേല്ല മഴ
ഓ
ഇപ്പൊ പലേ ജില്ലകളിലും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച്ണല്ലൊ
നാളെ സ് കൂളുകൾക്കൊക്കെ ചെല ജില്ലകളിലക്കെ സ്കൂളുകൾക്ക് അവധിയാണല്ലേ
ഇങ്ങനെ മഴയാല അവധിയ അങ്ങനെ നല്ലത്
നല്ല മഴയാണ്
കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടാണല്ലോ
അതെ രാവിലെ എണീറ്റ് കുട്ടികളെ കുളിക്കാനും എന്തിനും ഒക്കെ കുട്ടികക്ക് മടിയാണല്ലോ ഈ തണുപ്പ് കാരണം ഞമ്മക്ക് തന്നെ ഉറക്കം തികയില്ലല്ലോ പിന്നെ രാവിലെ അവര് നനഞ്ഞ് കു വച്ച് പോക്കും വേണം എങ്ങനെ ആയാലും അവരുടെ മേത്ത് വെള്ളം
അതെ നിങ്ങളെ സ്കൂളൊക്കെ അടു ത്താണോ
അല്ല ഞങ്ങക്ക് കൊറച്ച് ബസില് പോകാനുണ്ട് നല്ല മഴയാകുമ്പോ എന്തായാലും അവധിയുണ്ടാവും
അതെ ഇപ്പൊ നമ്മളെ ജില്ലക്കൊന്നും റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടില്ലല്ലേ ഇതുവരെ ഇല്ല പെയിതിട്ടും ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് മയ കൃഷികളൊക്കെ ന ശിച്ചിട്ടുണ്ട് വായയൊക്കെ ഒ ടിഞ്ഞ് വീണു
അപ്പൊ ഇങ്ങക്കേ
അതെ ആഹ് ഏ പഞ്ചായത്തിലൊക്കെ കൂട്ടണം ഇൻഷൂറ് എന്തെലും കിട്ടോന്ന് നോക്കണം. കപ്പകൃഷി ഇണ്ടായിരുന്നു അത് നശിശ് നാശനഷ്ടം വന്നിട്ടുണ്ട് വെള്ളം കേറിക്കാണ്ട്. അതുപോലെ വാഴ കൃഷി, മത്തൻ, കുമ്പളം വെള്ളരി ഇതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നാ വെള്ളം കേറി കെടക്കാണ്.
ഹോട്ടൽല്ലെങ്കിലൊന്നും ചെയ്യാൻ കഴിയില്ല.
ഏഹ്?
അവൾക്ക് തെളിവുകൾ വേണ്ടിവരും.
അതെയതെ.
എത്ര പൈസ
നാഷനഷ്ടം വന്നിട്ടുണ്ട്ന്ന് അറിണങ്കി അവരൊന്ന് വന്ന് നോക്കണം. അല്ലെങ്കി നമ്മളതിന്റെ ഫോട്ടോ എടുത്താണ് കാണി ക്കെന്തേലൊക്കെ ചെയ്യേണ്ട്യേരും.
അതെ.
ഓ കൊറേ നൂറ് വായ വെച്ചിട്ട് നാല്പത് അയ്മ്പത് വായ നഷ് നാശനഷ്ടത്തിലായി
അതെയോ മഴേന്റെ ശക്തി കാരണാണ്
ആ ഇവിടെ ചെരിഞ്ഞ പ്രദേശാണ് അപ്പൊ നന്നായിട്ട് കാറ്റ് പിടി കാറ്റടിക്കും
വീടുകളെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പറ്റിണോ മതി ചില സ്ഥലത്ത് മതിലുകളൊക്കെ ഇടിഞ്ഞു
പറ്റീല്ല മതിലൊക്കെ കെട്ടിന്നൊക്കെ പൊള്ഞ്ഞാടി അതുപോലെ മറ്റേ മരങ്ങളൊക്കെ കൊറേ മുറിഞ്ഞ് ചാടിട്ട്ണ്ട്
അതെ ബക്കൊ
ആ വൈദ്യുതി ഒക്കെ കുറവാണ് ആ
അതെ
അ
ഇനി മുതല് അങ്ങനെ ക്കെ തന്നെയായ്രിക്കു മയ ശക്തിയാർന്നാലേ ഇപ്പൊ കഴിഞ്ഞ ഇതിലെന്നെ നമുക്ക് കൊറേ ദുരന്തങ്ങൾ ണ്ടായിര്ന്നല്ലോ
ഫോണിലൊക്കെ എപ്പെഴും ചാർജ് ചെയ്ത് കൊണ്ടേ ഇരിക്കെണ്ടി വെരും അതുപോലെ അമ്മളെ ഇവിടേച്ചാ ഉരുൾപൊട്ടണ സാധ്യതയള്ള സ്ഥലങ്ങാണ്
ആണോ
അതെ അപ്പൊ ന അതെ നല്ല ഭീത്യങ്ങള് പ്രളയ് ഈ സമയാണ് നല്ല വെള്ളം വെര്ന്ന സമയ ത്ത് ഇവട്ന്ന് മാറി താമസിപ്പിക്കാറുണ്ട് ക്യാമ്പുകളിലേക്കൊക്കെ
ര്യാണ് ന മ്മള് ഞമ്മളെ വീടും സ്ഥലവും നോക്കി അവ്ടെ നിന്ന്ട്ട് കാര്യല്ലല്ലോ പ്പം ഞമ്മളെ വയനാട് ദുരന്തൊക്കെ കണ്ട്ല്ലേ കെറേ കവള പ്പാറ അതൊക്കെ നമ്മ ചുരൽമല അവിടെക്കെ നല്ല ദുരന്തങ്ങൾ ള്ളോണ്ട്
അത് എന്തെല്ലാം നാശനഷ്ടങ്ങളാണ് അവിടെണ്ടായത് അപ്പൊ വ്ടെ തായെ ഒര് സ്കൂള്ണ്ട് അ ആ സ്കൂളുകൾക്കാണെക്കെ അ അത് ക്യാമ്പുകളാക്കിട്ട് അവിടേക്ക് മാറ്റി താമസിപ്പിക്കരം അതെ
എല്ലാരും ഒരേ
അതെ എല്ലാരും ഇ ജാതില്ല മതല്ല പാവപ്പെട്ടവരില്ല പണ ക്കാരില്ല എല്ലാവരും ഒരുപോലെ
അതെ അത്രേ ഉള്ളൂ നമ്മളൊക്കൊരു കാര്യം ഞമ്മള് കൊറേ പണത്തിന്റെ മേലി ന്റെ മേലിൽ നിന്ന്ട്ട് കാര്യല്ല്യാ ഞമ്മൾക്കൊരു ഇത് വന്നാ ല് ഒരു വെള്ളപൊക്കും ഒരു കാര്യവും വന്നാല് നമ്മളൊക്കെ ഒരേപോലെ ഒരേ ലെവലിൽ ആകും ചിട്ട് കാര്യല്ല
ഇപ്പത്തെ സമൂഹം എന്ന് പറഞ്ഞാല് വെറും മൊതലിനുവേണ്ടി തല്ല് കൂടുന്നൊരു ഇതാണല്ലോ ഏട്ടനനിയന്മാർ തമ്മില് അതിപ്പോ അയൽവാസികൾ തമ്മില്
ബന്ധുക്കൾ ഒക്കെ തെ റ്റി പിരിഞ്ഞ് ഇപ്പൊ അയൽവാസികളോടും മുണ്ടാതെ നട ക്കാ എന്തെങ്കിലും ഫങ്ഷൻ ഇപ്പൊ ഒരു കല്യാണോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോലും അയൽവാ അയൽവക്കകാരെ നമ്മൾ ക്ഷണിക്കുന്നതില്ല അതൊക്കെ നമ്മൾടെ ഒരു വാശി ദുരുദ്ദേശത്തിന്റേതാണ് ഇങ്ങനെണ്ടെങ്കിലും സംഭവം വരു അപ്പൊ നമ്മള് എല്ലാവരും ഒരു തിലായി ഒരേ ലെവലില് ജീവിക്കും അത്രയേ ഉള്ളു പണത്തിന്റെ കാര്യം
ഇപ്പം വെള്ളപ്പൊക്ക ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ട് നമ്മളെല് ക്യാഷ് ഉണ്ട്ന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ലല്ലോ ഇപ്പൊ ചൂരൽ മലയിലന്നെ ഉള്ള ആൾക്കാർക്ക് അതെ ഇപ്പൊ ചൂരൽ മലയിൽ ഉള്ള ആൾക്കാർ ക്ക് തന്നെ കണ്ടില്ലേ എത്രയും വലിയ വീ ആളുകളായിരിക്കും അവൻ്റെ ജോലി എല്ലാം ബാങ്ക് സേവിംഗ്സ് എല്ലാം നഷ്ടപ്പെട്ട് ലവലായി
അതെ
അതുപോലെ ഞമ്മള് ഇങ്ങനെ ഓരോത് കണ്ടിട്ട് കാര്യമില്ല
അവിടെ എന്തേലും നാശനഷ്ടം ഉണ്ടായിന്നോ നല്ല മഴ പെയ്തിട്ട്
അതെവിടാ അവിടിവിടെ ക്കെ ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾക്കും ഇങ്ങനെതന്നെയാണ് ഇങ്ങനെ ഉരുള്പൊട്ടാസ് അതല തന്നെയാണ് ഞങ്ങൾക്കും അതിവിടിപ്പോ കോറികളൊക്കെ വന്നിട്ടേ കൊറികളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതില് പാറ പൊട്ടിക്കുന്നതായതുകൊണ്ട്
ആഹ് ആഹ്
അവിടക്കെ മലകൾക്കൊക്കെ വിള്ളല് വന്നിട്ടുണ്ട്
അതെ
നല്ല കനത്തമഴ വന്ന് ല്ന്നായിട്ട് വെള്ളം എടു അങ്ങനുണ്ടാകുമ്പോ. ഇപ്രാവശ്യം എങ്ങനെയാണ് മഴന്ന് അറിയില്ലല്ലോ ഈ പ്രാവശൃം കൊറച്ചു നേരത്തെ മഴ തുടങ്ങി ഇങ്ങനല്ലോ മെയിൽ തുടങ്ങിയണല്ലോ
അതെ പിന്നെ ഈ മയക്ക് കുട്ടികളെക്കെല്ലാം ശ്രദ്ധിക്കണം വൈറൽ പനിയറ്റും മഞ്ഞപ്പിത്തം അതുപോലത്തെ ഓരോരോ രോഗങ്ങളു ണ്ടാകാനും
അതെ അത് ശരിയാണ് നല്ല ജാഗ്രത പാലിക്ക്
അതെ പിന്നെ വെള്ളക്കെട്ടുകള് പോയ തോട് ഒക്കെ വെള്ളം നിറഞ്ഞു നിൽക്കുകയായിരിക്കും.
അതെ കുട്ടികൾ അതിലേക്ക് കളിക്കാൻ പോ കുളിക്കാൻ പോകാന്നൊക്കെ പറഞ്ഞാ നമ്മളോട് വാശി പിടിക്കും.
അതെ
അ അങ്ങനെ ഓരോ മരണങ്ങൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഒലിച്ചു പോയിന്നും കുട്ടികള് കളി കുളിക്കാൻ ഇറങ്ങിയപ്പോ ഒലിച്ചു പോയിന്നൊക്കെ കേൾക്കുണ്ടല്ലോ
നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക അതെയോ ഉം
അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ ശ്രദ്ധിച്ചാണ് ആക്കല് എന്നാലും പേടിന്നെയാണ് അതോണ്ട് ട്ടീച്ചേഴ്സ് ഒക്കെ ശ്രദ്ധി
മക്കളെ നമ്മള് ശ്രദ്ധിക്ക നമ്മളെ മക്കളെ.
അതെ
അവരെ നല്ലാം വാശി പിടിക്കും വെള്ളത്തി അവർക്ക് വെള്ളം കാണുമ്പോ ഒരു കൗതുകായിരിക്കും
അതെ അവർക്കിപ്പ അതൊക്കെ ഒരു സന്തോഷാണല്ലോ വെള്ളം നിറയുന്നതും വെള്ളം പോണതൊക്കെ
കുട്ടികളൊപ്പം മീൻ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ട് വയലുകളിലേക്കും എറങ്ങും.
അപ്പൊ കുട്ടിയേളൊക്കെ നല്ലോം ശ്രദ്ധിക്കാ അസുഖങ്ങൾ വരാതെ നോക്കാ അങ്ങനത്തെ മുൻകരുതലുകളൊക്കെ എടുക്ക കുട്ടികോട്ടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക അവർക്കിപ്പൊ കൊറെ കളിക്കണം എന്താക്കണം എന്നേ ഉണ്ടാവുള്ളൂ ഞമള് നല്ലോണം അവരെ ക്ക
ശ്രദ്ധിക്ക രക്ഷിതാക്കൾന്നെ കൊണ്ടു പോവ കൊണ്ടുവരിക അങ്ങനെയൊക്കെ ചെയ്യാം
അതെ അതെ നിങ്ങളിപ്പെന്താ എന്താന്തേലും വർക്കെന്തേലും ചെയ്യുന്നുണ്ടോ
ഇപ്പൊന്നും ചെയ്യണില്ല പോവണംന്ന് കരുതുന്നുണ്ട് മക്കളൊക്കെ സ്കൂളില് ആയേക്കണ് കംമ്പ്യൂട്ടർ കോഴ്സിന് എന്തേലും പോകണം എന്നൊക്കെ ആഗ്രഹിക്കണ്ട്
അതെ അത് നല്ലൊരു സം ഇതാണല്ലേ കമ്പ്യൂട്ടർ കോഴ്സിന് പോയാൽ ഏതങ്കിലും കടകളില് ടൈപ്പിങ്ങ് റൈ ഇത്രക്കായിട്ട് ജോലി ചെയ്യാം
ന നമ്മളെ കുടുംബശ്രീയുടെ കീഴ്‌ല് നമു ക്ക്കമ്പ്യൂട്ടർ കോഴ്സ് പഠിക്കാള്ള ഒരവസ സബ്സിഡിയോട് കൂടി അല്ല ഫ്രീയല്ല കൊറഞ്ഞ പൈസ ചെലവില് നമുക്ക് പഠിച്ചെടുക്കാം മാസം നമ്മക്ക് പഠിപ്പിക്കും പിന്നെ ഒരു മാസം ട്രയിനിങ്ങും പിന്നെ നമുക്ക് പ്ലെസ്മെന്റും നൽകുന്നുണ്ട്
അതെയൊ
അതെ
അത് നല്ല കാര്യട്ടൊ അപ്പഞ്ഞി ഇപ്പൊ ഈ സാധാരണക്കാർക്കൊക്കെന്ന് പറഞ്ഞാല് ഇപ്പ കൂടുതല് പൈസ കൊടുത്ത് പഠിക്കാനും കഴിയില്ല എന്നാൽ പഠി ക്കും വേണം എന്നുള്ളവർക്കൊക്കെ ഇങ്ങനെ ആയാൽ പുട്ടുണ്ടായ സുഖാല്ലേ
ൾ അയൽക്കൂട്ടം കുടുംബശ്രീ വഴി ഒരുപാട് ആനുകൂല്യങ്ങളുണ്ടല്ലോ അപ്പൊ അതിൽ പെട്ടതാണ് ഇത് അതെ
കുടുംബശ്രീ ഉണ്ടായാ അങ്ങനത്തൊക്കെ ഒരൊ
ഓ കുടുംബശ്രീയിലെ എല്ലാ എല്ലാവിധ നേട്ടങ്ങളും ഉണ്ട് നമ്മളിപ്പോ ഇനിയിപ്പ ഈ പഞ്ചായത്തില് നമുക്ക് എന്തേലും കൃഷിക്കോ അതുപോലെ എന്തിനേലും നമ്മുക്ക് പാസ്സ് ആകണമെങ്കിൽ നമുക്ക് ഈ കുടുംബശ്രീയിലെ അംഗമാണോന്ന് ചോദിക്കും അവര്. ആഹ് പഞ്ചായത്ത് ത്തിലെ ആനുകൂല്യങ്ങൾക്കെല്ലാം കൂടുംബശ്രീ അംഗമാണോന്ന് ചോദിക്കും.
അതെ ഇപ്പോ ബ്യൂട്ടീഷ്യൻ കോഴ്സൊക്കെണ്ടോ?
ഓഹ് ബ്യൂട്ടീഷ്യൻ ഇതിൽ അതില്ല. ബ്യൂട്ടീഷ്യൻ കോഴ്സ് വരുന്നില്ല.
അതെ.
അതെ നമ്മളെ ഈ വനിതകൾക്ക് ഒരു ബ്യൂട്ടീഷ്യൻ കോഴ് സ് ടൈലറിങ് കോഴ്സ് അതുപോലിത് മെഹന്തി മെഹന്തി
അതെ ഇപ്പോ എന്ന് പറഞ്ഞാല് ബ്യൂട്ടീഷ്യൻ കോഴ്സ് മെഹന്തി ക്ക് പഠിച്ചാപ്പോ നല്ല ജോലിയണല്ലോ ഇപ്പ ഞമ്മളെ എന്തായാലും മേക്കപ്പ് ചെയ്യാതി
ഇല്ലില്ല.
അങ്ങനത്തേയിലൊക്കെ പോയാല് കൂടുതൽ ഇതായിരിക്കും ഇതേപോലെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാം വീട്ടില് ഇര്ന്നാണ്ട് അതെ ഓക്കെ
ഉം